കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കണ്ട്
എന്താ പണി പണിയൊക്കെ കഴിഞ്ഞോ പണിയൊക്കെ കഴിഞ്ഞു വെറുതെ ഇരിക്കണാ
പണ്യൊന്നും കഴിഞ്ഞില്ല
ഓ അത് ശരി അംഗണടവാടിക്ക് പോവാണോ ആഹ് അത് ശരി ഓ അത് ശരി ചായൊക്കെ കുടിച്ചോ ചായ കുടിച്ച എന്ത ചായ കടിണ്ടാക്കി ദോശേ പുട്ടോ എന്തെണ്ടാക്കിന്ന്
പത്തിരി ചെറുപയർ
ഓ പത്തിരി ചെറുപയർ കറില്ലേ അത് നല്ല രസമാണല്ലോ ഇന്നോ ഇവിടെ ഇവിടെ ദോശയും കടലക്കറിയാ ആ വെള്ള കടലല്ലേ വലിയ കടല വെള്ളകടല ആ അത്ണ്ടാക്കി പുട്ടും കടലക്കറി ഉണ്ടാക്കിന്ന് ഞങ്ങൾ പിന്നെ പണിയൊക്കെ തീർന്നിട്ട് അങ്കണവാടീക്ക് മോളെ കൊണ്ടയാക്കലും വീട്ടിലെ പണികളൊക്കെ തീർത്തിട്ടാണോ ഒമ്പതരക്ക ആണോ അങ്കടവാടി പത്തുമണിക്കോ
പത്തരക്ക്
ഓ പത്തരക്കല്ലേ ആഹ് അപ്പൊ കൊറെ സമയം ഉണ്ടല്ലോ ചോറൊക്കായോ
ചോറൊക്കെ റെഡിയണ്
ഓ ഓ എന്നെന്താ കറി മീനോ കോഴിയോ എന്താന്ന് പച്ചക്കറിയണോ ഇ എന്താ ഉണ്ടാക്കി പണിക്കാരുണ്ടോ ഓ എന്തിന്റെ പണിക്കാരാ
തോട്ടപ്പണി
തോട്ടപ്പണിയ അതെന്താ തോട്ടപ്പണിയോ വീട്ടിലെ മുറ്റം നന്നാക്കണോ
അല്ല പറമ്പില്
ഓ പറമ്പിൽത്തെ പണിയ ഓ അത് ശെരി അതിന് തോട്ടപ്പണില്ലേ അ ശരി ഞങ്ങള് പറമ്പ് വൃത്തിയാക്ക പറയും അതുകൊണ്ട് പെട്ടെന്ന് ഓടില്ലേ എന്താ തോട്ടപ്പണി ഇറഞ്ഞപ്പളേ പിന്നെ അങ്ങോട്ടെങ്കിലൊക്കെ പോകാറുണ്ടോ വെ വെക്കേഷൻ ടൈമിലൊക്കെ എങ്ങോട്ടെങ്കിലൊക്കെ പോയ ടൂർ ഒക്കെ പോയുണ്ടോ യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണോ എങ്ങട്ട ബീച്ചിലേക്കൊക്കെ പോവാ ബീച്ചിലേക്ക് എക്കൊക്കെ പോകാറുണ്ടോ
ബീച്ച് മിനിയാന്ന് പോയി
ഓ അത് ശരി ഇനിയാ നോ എന്തൊക്കെയെ ഫുഡ് കഴിച്ച അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടണോ ഏതാ കൂടു കൂടുതല് ഇഷ്ടം കാടമുട്ട പിന്നെ അവിടെ കല്ലുമക്കായ അങ്ങനത്തൊക്കെ ഉണ്ടാവുമല്ലോ എന്തൊക്കെ കൂടുതൽ ഇഷ്ടാണോ എല്ലോ ഇഷ്ട്ടാണേ ഏ അങ്ങനത്തെത് ഇഷ്ടമല്ലോ അവനെന്താ ഉപ്പിലിട്ടതാണോ ഇഷ്ടം ഉപ്പിലിട്ട് സാധനങ്ങ ഓ അത ശരി എന്താ കൂടുതൽ തിന്ന നെല്ലിക്കാ മാങ്ങാ എന്തൊ എല്ലൊക്കെയ ഉണ്ടാവും പൈനാപ്പി പ്പ്ളേ അങ്ങൻത്തൊക്കെ ണ്ടാവല്ലേല്ലേ പൈനാപ്പിളോ
ഉം
പൈനാപ്പിൾ നല്ല രസാണല്ലോ ഓലെ ആ മൊളകും പൊടീൻ്റെ വെള്ളം ആ അത് ശെരി ആ അ അത് ത് വീട്ടിലും ണ്ടാക്കല്ലോ വീട്ടിലുണ്ടാക്ക ആ അത് ശെരി അത് പുളിയാണല്ലോ പുളിയിലാണല്ലോ മൊളകും പൊടി ചേർക്ക്ണേ പുളി പീഞ്ഞ വെള്ളത്തില് വാളംപുളിയുടെ വെള്ളത്തിലാണല്ലോ ണ്ടാക്കണ ഓല് പക്ഷെ ഓല്ണ്ടാക്കി രസം ണ്ടാവൂല ആ വാളംപുളിയുടെ വെള്ളത്തിലില്ലേ മൊളകുംപൊടി മഞ്ഞൾ പൊടി പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര ഇടും ഉപ്പ്, പഞ്ചസാര അങ്ങനെ അത് ട്ട് കുറുക്കി ഉണ്ടാക്കണാണ് പിന്നെ ചെലോല് ഈത്തപ്പഴല്ലേ അത് ചെറുതാക്കിയിട്ട് അരച്ചു ചേർക്കും അരച്ചാണ്ട് ചേർക്കും അങ്ങനാണ് ആ വെള്ളം ണ്ടാക്കണെ ആ മൊളക്ള്ള വെള്ളം ണ്ടാക്ക്ന്ന അതാണല്ലോ അതിന്റെ രസംന്ന് പറയണേ പിന്നെ കക്കേരി ക്ക അങ്ങനത്തൊക്കെ കഴിക്കുമ്പോഴൊക്കെ അതാണല്ലോ അതിന്റെ രസം തിന്നാന്
പോയി പോന്നു
ഓ അത് ശെരി കൊറെേ നേരം നിന്നോ രാത്രി വരെ നിക്കോ എങ്ങനെ വൈകുന്നേരാണോ പോവാ അതോ രാവിലെണെ പോവാ ഉച്ചന്റെഷം അപ്പൊ മഴ ഇല്ലേ മഴൊന്നുല്ല ഇവിടെ
മഴ കൊറവേര്ന്നു
ഓ അത് ശെരി അപ്പം വെയിലാവൂലേ മഴയില്ലാഞ്ഞാ കൂ ബീച്ച് ഏരിയയിലൊക്കെ വൈകുന്നേരം നാ ല് മണി അഞ്ച് മണി വരെ വെയ്ലുണ്ടാവില്ലേ മഴയില്ലഞ ആ വൈകുന്നേര പോ എടുത്തന്നെ ആണ ബീച്ചത കുറെ ലോങ്ങ് പോണോ
ആ കൊറച്ച് ലോ നല്ല ലോങ്ങാണ്
ഓ നല്ല ലോങ് ലെ ഞാനിവിടെ കോഴിക്കോട് ബീച്ച്ലൊ ക്കെ പോവാറ്ണ്ട് അവടെ നല്ല രസാണല്ലോ കാണാന് അവിടെങ്ങനെ എടക്കൊക്കെ പോക കാറ്ണ്ട് ആ ഭക്ഷണം അവിടുത്തതേമാതിരെന്നെ ഭക്ഷണം കഴ ക്കാന മെയിനായിട്ട്പോണ ബീച്ച് ആസ്വദിക്കുന്നതിനങ്ങാട്ടി കൂടുതൽ ഭക്ഷണാണ് കാടമുട്ട പിന്നെ കല്ലുമക്കായ, കോളിഫ്ലവർ അങ്ങൻത്തൊക്കെ ഒരുപാട് സാധനങ്ങൾണ്ടാവല്ലോ അതൊക്കെ കഴിക്കാൻ വേണ്ടി ട്ടാണ്കൂടുതലായിട്ട് പോണ് പിന്നെ ബീച്ച് രസാണ് വൈകുന്നേരം ബീച്ചിലിങ്ങനെ പോകുന്നത് നല്ല രസാണല്ലോ കാറ്റൊക്കെ കിട്ടി എത്ര ആൾക്കർ രാത്രിക്കെ പായൊക്കെ വിരിച്ച്ങ്ങനെ കെടക്കും അവടെ ബീച്ച് ഏരിയകളിലെ ആ രാത്രിയാണ് രസ വൈകുന്നേരത്തേക്കാളൊക്കെ രാത്രിന്നെലെ കാണാ രസോ കാരണം കാൺ ഓ ഞാൻ പോകലുണ്ടോന്നോ ഞാന് നോമ്പില്ലേ നോമ്പൊക്കാവണ സമയത്ത് ഫുള്ള് ബീച്ചിലധികും ചെല ദിവസങ്ങളിലൊക്കെ ബീച്ചില് പോയിട്ട് വടെ രാത്രി ഭയങ്കര രസാണല്ലോ പിന്നെ അതേ മാതിരി എടക്ക് പോകും ന്നിട്ട് രാത്രി ആ എല്ലാരുടി പോവും ഫാമിലിയാ യിട്ട് പോയിട്ട് നല്ല രസ ഇങ്ങനെ പോയിട്ടിരിക്കല്ലോ രാ ത്രീ പ്രത്യേകിച്ച് ഒരു തണു ത്ത കാറ്റാണല്ലോ വരിക ആ പൂയിൽിങ്ങനെ ഇരിക്കാന ഇപ്പം പിന്നെ മഴയല്ലേ അപ്പൊ ഈ മഴ ക്കുമ്പോ നമുക്ക് പോകലും നടക്കില്ല പിന്നെ അത് മാത്രല്ല അവിടുത്തെ പൂയിക്കെ നനഞ്ഞിട്ടല്ലേ ണ്ടാവ അപ്പോം ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ എ ത്രയോ ആൾക്കാർ അവിടെക്കെ കെടന്നൊറങ്ങും റിയോ ഈ ബീച്ചിലൊക്കെ രാത്രി സമയങ്ങളിലൊക്കെ കാണ പ്പാ പായ തുണിയൊക്കെ വിരിച്ച അങ്ങനെ കെടന്നൊറങ്ണ് അത് നല്ല നല്ല താണ് രസാണ് കാണാനും ആസ്വദിക്കാനും നല്ല മൈൻഡ് ഫ്രീ ആയിട്ട്ങ്ങനെ നമുക്ക് ക്ക്ങ്ങനെ നല്ലൊരു സന്തോഷായിട്ട് ങ്ങനെ ഇരിക്കാൻകയ്യുംല്ലേ അങ്ങനൊക്കെ എവിടക്കെങ്കിലും യാത്രൊക്കെ പോകുമ്പോ പിന് പിന്നെവിടൊക്കെ പോണെ ന്ക്ക്പിന്നെ അധികോംഷ്ടം ങ്ങനെത്തേനേം കാട്ടി ഈ പ്രകൃതിള്ള സ്ഥലല്ലേ
ആഹ്, ആഹ്.
അ അത് ഭയങ്കര ഇഷ്ടാ പ്രകൃതി ആസ്വദിക്കാൻ പച്ച പുല്ല് കാട് ത്ത് അങ്ങനത്തൊക്കെ ആ ഏ ങ്ങള്പ ആ ആ അതെന്നെ അത് ഭയങ്കരെരസാലെ, മറ്റ ഈ കുട്ടികള് കളിക്കുന്ന ഈ വണ്ടർല്ല പിന്നത്പോലെത്തെ തന്നെ ഈ കളിക്ക്ണെ സാധനങ്ങളൊക്കെള്ള അതിനേക്കാളൊക്കെ ഇൻക്കിഷ് ട്ടതാണ് ഏ കാട്ടിലൂടെ ആ പാർക്കാണ് രസം അതന്നെ അവർക്ക് കളിക്കാൻ പിന്നെ ഞമ്മക്കൊരു രസം തോന്നണെങ്കില് ഇതേമാതിരി കാട്ടിലൂടെ ആ കാട്, പുല്ല്, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെണ്ടല്ലോ പ്രത്യേക ഒരു തടാ അങ്ങനെയൊക്കെ കാണുമ്പൊ അ രസല്ലേ കണ്ടിങ്ങനെ ഇരിക്കാനൊക്കെ അപ്പഴും ഭയങ്കര മനസ്സ് സ്സിനൊരു സുഖാല്ലേ എല്ലാ സങ്കടം ആ സങ്കടങ്ങളൊ ക്കമാറീട്ട്ങ്ങനെ അങ്ങനെ ഇരിക്കാല്ലോ നമ്മക്ക് പ്പെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ണ്ടെങ്കിലെ ഇങ്ങനെ പോയിരുന്നല് ഭയങ്കര ഒരു സുഖാണ് വെറുതെ വ ഒറ്റക്കിരിക്കണം വെറുതേങ്ങനെ ഒറ്റക്കിരിക്കണം അങ്ങനെ ശല്യങ്ങളൊന്നുംണ്ടാവര്ത് ഇങ്ങനെ അട്ത്ത്ന്ന് സംസാരിക്ക ന്ക്കാണെ അങ്ങനൊന്നും ല്ലാതെങ്ങനെരിക്കുമ്പോ ഭയങ്കര രസായിരിക്കും അങ്ങൻത്തെ സ്ഥലങ്ങള് ഭയങ്കരഷ്ട പോവിന് പിന്നെങ്ങളെങ്ങനെ അങ്ങനെത്തസ്ഥലങ്ങളൊക്കെ കൂടുതലായിട്ട് പോവലിണ്ടോ ഇങ്ങനെ വെക്കേഷൻ ടൈമിലാണ് പോകാറിയാ ത്ര കൂടുതലും അതോ ഏ ഇങ്ങനെ ഞായറാഴ്ച്ച അങ്ങനൊക്കെ പോവോ.
ഏ ഇതെല്ലാ സൺഡേയ്സൊന്നും പോവൂല ഏർ അത് തോന്നണം ഉം.
ആ മ് അ് ശെരി എല്ലാരും കൂടി എല്ലാരും കുടുംബം എല്ലാരും കൂടിയാണോ പോവാ അതോ നിങ്ങള് മാത്രായിട്ടാണോ പോവാ ആഹ് എല്ലാരും കൂടി ആവുമ്പോളാണല്ലൊരെ രസം അ രസം എല്ലാ ഈ ഭക്ഷണം ക്കും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് രസാണല്ലോ അങ്ങനെ താക്കണം അതെ പിന്നെങ്ങനെ കുക്ക് എമ് ഫുഡൊക്കെ ഭക്ഷണങ്ങളെല്ലോംണ്ടാക്കോ. കൂടുതല് ബിരിയാണി, മന്തി, നെയ്യ് എല്ല അങ്ങനത്തെ എല്ലാ ഭക്ഷണങ്ങളും ണ്ടാക്കോ നിങ്ങള്.
ഉം ആ കുക്കിങ്ങേരിയ കൊറച്ച് വീക്കാണ്.
എ ഓ അ്ശെരി, ബിരിയാണി, ഒന്നും, ഉണ്ടാക്കില്ലേ, ബിരിയാണി അ എത്തുന്നില്ലലെ അടിപൊളിആവൂല അതിപ്പോ എല്ലാരും അങ്ങനെതന്നെ ണ്ടാക് ക്കിതെന്നെല്ലെ പഠിക്ക ഉള്ളത് കൊണ്ട് കയിലേ
ഇൻട്രസ്റ്റ്ള്ളാള
ഓ ആ ഇഷ്ട്ടാണ് വ എം മ്മ് ഇൻക്ക് ഭയങ്കെരഷ്ട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഭക്ഷണണ്ടാക്കാറ്ഞ്ഞാ വീട്ടിലെ ചോറും കറികളെല്ലാം കാട്ടി കൂടുതെലിഷ്ട്ടം പരീക്ഷണങ്ങള് നടത്താനായിട്ടാണ്. ഓരോ ഇ ആ വീഡിയോസിലൊക്കെ കാണൊല്ലോ ഓരോനിങ്ങനെക്കെ ണ്ടാക്കുന്നത് കാണുമ്പോ അതിങ്ങനെ പരീക്ഷിച്ചോക്കും എന്തേ ഒരു ഷവർമണ്ടാക്കാന് ഇതൊക്കെണ് ഇഷ്ട്ടം മന്തിണ്ടാക്ക ബിരിയാണിണ്ടാക്ക അങ്ങനത്തെ കൊറെണ്ടാക്ക
ണ്ടാക്കല്ണ്ടോ
ക്കാറുണ്ട് ബിരിയാണിം മന്തിയൊക്കെണ്ടാക്കാറ്ണ്ട് അങ്ങനെ കബ്സണ്ടാക്കും അങ്ങനത്തെക്കെണ്ടാക്കാറുണ്ട് പിന്നെ അതേമാരി ഷവർമ്മ പിന്നെ സാൻവിച്ച് ബ്രെഡിലൊക്കെ സാധാരണമളെ ബ്രെഡിലൊക്കെ സാൻവിച്ച് ച്ച്ണ്ടാക്കും അങ്ങനെ മയോണൈസ് ഉള്ളീം തക്കാളിഒക്കെട്ടാണ്ടങ്ങനെക്കെ ആക്കിട്ട്ങ്ങനെ ണ്ടാക്കും പിന്നെ ബിരിയാണി മ ബിരിയാ ബിരിയാണിനെക്കാളും നിക്ക് ഒന്നും കൂടെ അറിയ മന്തിയാണ് ബിരിയാണി തേമാരി എല്ലാ കാര്യങ്ങളും അറിയും എന്തക്കാണ് ചെയ്യേണ്ടത് ന്നൊക്കറിയും അത്ങ്ങട്ട് ണ്ടാക്കി എത്തുമ്പോക്കാ ബിരിയാണിയാണോ ആവാന്ന് ൻകൊര് ഡൌട്ടാ കാരണം അതിന്റെ മണം വരില്ല ഇണ്ടാക്കികഴി ഉണ്ടാക്കി കഴിഞ്ഞാല് ഒരു ഇതുണ്ടല്ലോ ചിലര് ഇണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ ഒരു ഇത് വര്ന്ന് അതെനിക്ക് വരില്ല അ ആ തുറക്ക കുമ്പള്ള ആത് വരില്ല പക്ഷെ മ ഉണ്ടാക്കാറുണ്ട്ട്ടാ. അതാണ് ഏറ്റവും എളുപ്പം ഒന്നൂടണ്ടല്ലോ
ആഹ അങ്ങന സിമ്പളാണ്.
പിന്നെ സൂക്കാണല്ല ഇണ്ടാക്കാന് മറ്റേതൊക്കെ ഉണ്ടേ കസ്റ്റഡ് അങ്ങനൊ ണ്ടല്ലേ. കസ്റ്റേഡ് പൗട്ടർ വെച്ചിട്ട് നമ്മള് വെള്ളം പോലെ ഉണ്ട ഐസ്ക്രീം പോലെണ്ടാക്കും. ല്ലേ. ഫ്രൂട്ട്സ്ക്കെ ചേർത്തിട്ട് പാലില് ഉണ്ടാക്കല്ലോ. കസ്റ്റഡ പൗഡറ് അത് നിങ്ങ ഉണ്ടാക്കലുണ്ടോ. അങ്ങനത്തെ
ഹ ഉണ്ടാക്കലില്ല.
ആ നല്ല രസണല്ലോ ഇഷ്ടല്ലേ നല്ല രസാണേ.
ആ
എന്ത ഇഷ്ടല്ലാ അത് ശരി ആ ഓ അത് ശെരി. പിന്നെ ങ്ങെളെന്താ ഉണ്ടാക്കല അപ്പം. സാദാ ചോറി ഇങ്ങനെ പച്ചക്കറി ഇങ്ങനത്തെ കറി വീട്ടിലുള്ളല്ലേ, വീട്ടിലെ ഭക്ഷണം അല്ലെ.
അ അതെ
വീട്ടിൽ എന്തൊക്കെ ഇണ്ടാക്കോം.
വിട്ടില് സാ സാധാ ഫുഡ്. പച്ചക്കറി മീനും.
ഓ അത് ശരിന്നല്ലണ്ടില്ലേ പച്ചക്കറി മീൻ പൊരിച്ചക്കണ്ട്. ഓ വെള്ളിയായിച്ചക്കെ സ്പെഷൽണ്ടാ ട്ടീ കാരല്ലേ ഓ അത് ശരി. ഏ ഇവിടെ പിന്നെ അങ്ങനെ ഒന്നുമല്ല ഇവിടെ എന്താണോ ഉള്ളത് അത് വെള്ളിയാഴ്ച ഞായറാഴ്ചന്നൊന്നൂല്ല അങ്ങനെ ഉണ്ടാക്കും.
നമുക്ക് പിന്നെ അങ്ങനെ അല്ലല്ല ആരുല്ല അതാണ് ഉം അംഗസംഖ്യക്കെ വളരെ കുറവാ.
ഉം മക്കളൊക്കെ
ആ ഒരാൾണ്ട് ഒരാള് പഠിക്ക വേറെ ആരുല്ല.
പോയിണ്ടാവുംല്ലേ.
ആ സ്കൂള് പോയിട്ടുണ്ട് ഒരാള് സ്കൂള പോയിട്ട് അതന്നെ ഉള്ള മകളാണ് മകള് സകൂള് പോയി വേറെ ആരുല്ല. ന്നായിക്കോട്ടെ എന്നാ ശരി. ഓ പണിക്കഴിഞ്ഞു നായിക്കോട്ടെ എന്നാ ശരി.